ഹലോ
ആഹ് കേക്കിലേ ആഹ് അപ്പൊ നിങ്ങളിപ്പോ പ്ലസ് ടു വരെ എത്ര വരെ പഠിച്ച്
പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഈ കമ്പ്യൂട്ടർ കോഴ്സ് ഇണ്ടാവൂല്ലേ ഈ ടീച്ചർ ആവാനെ ആഹ് അത് കഴിഞ്ഞ് മൂന്ന് മാസ സ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ പോണ്ടാർഞ്ഞ്
ആര് ഭർത്താവോ അപ്പം ജോലിയൊക്കെ നിങ്ങക്ക് ആഗ്രഹില്ലേ നിങ്ങക്ക് പറഞ്ഞൂടെ എന്തേലൊക്കെ ജോലി ഇണ്ടാവാന്ന് വെച്ചാ നല്ലതല്ലെന്ന് ക്കെ പറഞ്ഞൂടായിരുന്നില്ലേ ഇ ഇപ്പഴും പൊക്കോ ഇപ്പ ഇവിടെ കുട്ടീനെ സ്കൂള്ക്ക് പറഞ്ഞയച്ചാല്
ഇപ്പം ആഹ് ആഗ്രഹം ഞാ പറയും എന്തേലും ജോലി അപ്പം ന്നോടറിം ഈ വീട്ടൂ തന്നെ റീൽസാൺന്ന സുഖോന്നു ഉണ്ടാവ് ല ജോലിക്കോയാലാ
പാഷേ അതല്ല നിങ്ങക്ക് ഇപ്പൊ പോയി ക്ക് പേയ് ഇങ്ങക്ക് സ്വന്തായിട്ടൊരു വരുമാനം കിട്ടുമ്പോ ങ്ങക്ക് ങ്ങളെ ഇഷ്
ആ അത് ശരിയാണ് ഇത് നമ്മക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ ഓരോട് ചോദിക്കേണ്ടേ
ആഹ പക്ഷെ എന്നാലും നിങ്ങക്ക് ചെറിയ നേരിട്ട് പോവാലോ
പോവൊക്കെ ചെയ്യാം പക്ഷേ ഇനി നിങ്ങള് പറഞ്ഞമാതിരി ഒന്നിങ്ങന തൊടങ്ങണം എന്തെങ്കിലും ഒക്കെ വല്ലതും തലയിൽ കേറണമെങ്കിൽ പതിമൂന്ന് പതിമൂന്ന് വർ ഷമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ആ അപ്പൊ റ്റച്ചൊക്കെ പോയില്ലേ ഇപ്പൊ മക്കള പഠി എന്തേലും ഒക്കെ ആ
ആഹ ഹ
പഠിച്ച് ഇപ്പൊ കമ്പ്യൂട്ടർ ഓണ ക്കാൻ വരെ അറിയില്ലേ
ആ അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഇനിയിപ്പോ എന്താ പോവാ വേറെ വല്ല നോക്കിക്കൂടെ എന്നാ
വേറെ പിന്നെ അയിമക്കൊന്നും ചിന്തിച്ചില്ല ചിന്തിച്ചില്ല
എന്നാലും ഇപ്പഴും ഇഷ്ടപോലെ ടൈംമുണ്ട് ചേലോർ ഇപ്പം ഇണ്ടാവും ഒരു കുറച്ച് നാല്പ്പതന്നൊക്കെ വയസ്സായി രിക്കും എന്തെങ്കിലും ഒക്കെ ജോലി ഉണ്ടെങ്കി പോവാനട്ട് പത്താം ക്ലാസൊക്കെ വീണ്ടും എഴുതി എടുത്തു തിട്ട് ജോലിക്ക് പോണൊരുണ്ട് ആ ഇന്റമ്മ കൊറേ പഠി ഡിഗ്രിയും പഠി ച്ച്ട്ട് വേറെന്തോരു വേറെ കോഴ്സ് സ് ഓൺലൈനിൽ ഒരു വർഷം പഠിച്ചു മറ്റേ ഈ ഒരു നെവാവി പറഞ്ഞ കമ്പനിൽ ഒരു കോഴ്സ് പഠിച്ചു ആ അതിലെന്താ ഷേപ്പ് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട് മീൻസ് ആഹ എന്ന് അത് നല്ലതാണ് ഒരു ടീ ടീച്ചർ ആവണ്ട പോലത്തെ തന്നെയാണ്
ആഹ ആഹ
പിന്നെ കുറച്ച് ഓൺലൈനിൽ കുട്ടികളൊക്കെ പഠിപ്പിച്ചിരുന്നു പക്ഷെ ആ അയ്‌ൻ മുന്നേ ഇന്റമ്മ പറഞ്ഞാല് മാർക്ക് കുറഞ്ഞാല് ചീത്ത പറയല് ഓ നമുക്ക് ടെൻഷൻ ഒരു ഗ്ലാസ് നിലത്തേക്ക് വീണാ അള്ളാ മ്മന്റട്തന്ന് പ്പം ചീ ത്ത കേൾക്കും അങ്ങനെയൊക്കെയ്ന്നു പക്ഷെ ആ കോഴ്സ് പഠിച്ച പ്പം ഇന്റമ്മന്റെ സ്വഭാവം ആകെ മാറി നല്ല മാറി നല്ലൊരു ആ അയിൽ നല്ലൊരു പേഴ്സണാലിറ്റി ആവണ്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആ അയിന് ശേഷാണ് ഇന്റമ്മാക്ക് നല്ലൊരു നല്ലൊരു ഇ ഇപ്പൊ എന്തെലും കാര്യം പറയാ വെച്ചാല് മോട്ടിവേഷനും മാർക്ക് പറഞ്ഞല് ചീത്ത ഒന്നും പറയില്ല ക്ലാസ് പൊട്ടിയാലും കൊഴപ്പില്ല അങ്ങനെ നല്ല സ്വഭാവായി കോഴ്സ് ചെയ്യന് അതിന് മുന്നേന്റെ കുട്ടിയാളോട് ന്റെ മ്മാനെ പറയാ ഇമ്മ ഊർമിള ദേവി എയ്ന്നുന്ന പറയാ
അതെല്ലാരെ മ്മാരും അങ്ങനെന്നേക്കാരം
പിന്നെ വീന്നന്റെ മാകെ നല്ല മാറ അപ്പൊ കുഴപ്പില്ല ആ എണ്ണമ്മ കൊറ്പ ഇംഗ്ീഷിന്റെ ക്ലാസിന് ഇവിടെടു വളഞ്ചേര ഒെ പോയിുന്നു ഉം അത് കണ്ട ഒന്നും പറയേണ്ട കാര്യമില്ല കുററെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നന്നിട്ട് ജോലിക്കൊന്നും പോണല്ല ഇപ്പ അമ്മ ഞ പറ ആ ഇന്റെപ്പ ഉള്ള പറ ഓരോ േണംരുമ്പോ ഇപ്പ ഫേസ് ഒക്കെ അയച്ചെടുക്കും മ മകത വീട്ടില താല്പര്യം ആഹ് പറഞ്ഞന്ന കേയറില്ല മക പണ ഇപ്പൊ എന്തെങ്കിലുംപ്പ ഡിഗ്രി നകൻ എന്തെങ്കും കമ്പ്യൂട്ടർ കോഴ്സ് ഇപ്പ എന്ത പഠിക്കഴിഞ്ഞുംക്ക് വല്ല അക്കൗണ്ട് തന്നെ അച്ചു എെങ്കിലൊക്കെ പോവാം
ആഹ ആഹ
പക്ഷെ മ്മക്ക് താല്പര്യം ഇല്ല ഞാൻ പറ കൊ കൊ കൊറ എന്തെിലൊക്കെ പഠിച്ചാ മതിയായിന്ന് തോന്നിട്ട് ജോലിക്ക് പോനോലും ഇത് കിട്ടി ആ അങ്ങനത്തെർക്കാണെങ്കില് ജ എന്തക്ക് പഠിക്കാൻ പറ്റിട്ടുണ്ടാവില്ല അത്
ആഹ പെരേക്ക് പോവാണ് അപ്പൊ അനിയത്തി എത്രല്ല പഠിക്കണ
ഇപ്പൊ പ്ലസ് ടുല
ആഹ
എന്നിട്ട് ഇപ്പ ഇപ്പ ഇങ്ങത്തെേലും ഇപ്പ മക്ക് വെറുതെ ഇരുന്ന് വീട്ടിലിരിട്ട് എന്തേലും പണി ചെയ്യണം
ആഹ
അതിനപ്പോത്തെ കൂടുത ൽ താല്പര്യം
ആഹ
അങ്ങനൊക്കെ
ഏ പിന്ന എപ്പഴാ കെടക്ക
നീ ഇപ്പൊ നാളെ കോളേജിൽ പരീക്ഷണ്ട് ഇന്റേർണൽ എക്സാം ഉണ്ട് പഠിക്ക ക്കാ വച്ചാല് നാളെ എടുക്കേണ്ട സബ്ജക്ട് പറഞ്ഞാല് ഞങ്ങക്ക് പുറത്തു നിന്ന് വരുന്ന ടീച്ചറണ് എടുക്കണുന്നത് അതിപ്പോ ആ വ് ഇട് പറി ഇട്പ്പിക്കണതൊന്ന് മനസ്സിലാവണില്ല താങ്ങി കുറച്ച് തമിഴൊക്കെ ആയ കാരണം പിന്നെ ഇംഗ്ലീ അയാളാണെങ്കില് ഇവിടെ വിജയന്ന് ഉണ്ടായിരുന്നത് അപ്പൊ ആഹ് ഫെയില് ആയപ്പേ അത് കുറച്ച് വിഷമം ആയിക്കണ് അപ്പൊ അതൊക്കെ കൂടുതലും ഇങ്ങനെ പറയുന്നത്
ഏഹ്
ആഹ് അപ്പോ അതീന്ന് മനസ്സില പേപ്പറൊന്നും അയാള് നോക്കൂല അപ്പൊ അത് പിന്നെ ഞങ്ങള് കാര്യ ആക്കീട്ടില്ല എടുത്ത് പ ച്ചിട്ടില്ല ഇനിയിപ്പോ ആണെന്നുണ്ടെങ്കിൽ നാളെയൊക്കെഎന്തെങ്കിലും രാവിലെ ഒക്കെ എന്തെങ്കിലും കുറച്ച് നോക്കും ആഹ് പിന്നെ വല്ല സീന് മി മിസ്സുമാരൊക്കെ ഉണ്ടുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കുള്ളൂ
ആഹ് ആഹ്
പഠിക്കലൊക്കെ ഞങ്ങള് ഇനി ലാസ്റ്റ് എക്സാമിന്റെ ആ ടൈമില് ആകുമ്പോ ഒരു മാസം സ്റ്റഡി ലീവ് തരും അപ്പൊ ഇരുന്ന് അങ്ങോട്ട് പഠിക്കും
ഏ
ഉം അങ്ങനൊക്കെ നിങ്ങള് വീട്ടില് എടുത്ത് പൊഴ അങ്ങനെന്തേലും ട്ട്ണ്ടോ
ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല
എബി അപ്പൊ നിങ്ങള് ഇപ്പൊ എടുത്തേക്ക്‌ എന്തേലും പോണം എന്നു ഇപ്പം ഇന്ന് എങ്ങട്ടാ പോവാ ആഹ് കോഴിക്കോട് പോണേല് ബീച്ചിക്ക് ആഹ് ആ അങ്ങനെ പോണെ ഞങ്ങൾക്ക് ഇപ്പം എടുത്ത് കോയിക്കോടന്നെ അല്ലെങ്കിൽ പിന്നെ ഉണ്ണിയ ഈ പൊന്നാനി ബീച്ച് ഒക്കെ ഉണ്ട്
എഹ്
ആ ഉണ്ണിയാല് അങ്ങനെയൊക്കെ
ആഹ് ആഹ് ഇല്ല ഇല്ല ഇല്ല
അപ്പൊ ഇനിയിപ്പോ ഈ എന്താ അവിടെ വെള്ള വെള്ളക്കെ ഉണ്ടാവോ
എങ്ങനെ
വെള്ളത്തിന് ബുദ്ധിമു
ഇല്ല അങ്ങനൊന്നുമില്ല
ഉം ഉം ഉം അങ്ങനൊക്കെയല്ലേ
അങ്ങനെയൊക്കെ നിങ്ങൾ ഗ്യാസ്മ്മേലാണോ കുക്ക് ചെയ്യാ
ആ ഞങ്ങള് ഗ്യാ ഗ്യാസ്മ്മേ ഗ്യാസിന് ഇപ്പം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിറച്ചതാ
അള്ളാ അതൊക്കെ തന്നെ പോവൂലേ പാർട്ട് ടൈം ആയിട്ട് ഒന്നും ചെയ്യണൊന്നുമില്ലല്ലോ
ടി മാർട്ട് ഉണ്ടായിരുന്ന് ഒരു കട ആഹ് ഇവിടെ സാധന ത് നല്ല വെല കൊറവാ പ്പൊ സ്ഥി ഏ ത് ന്താ കപ്പോളൊക്കെല്ലേ ചായൊക്കെ കുടിക്കണ പത്തൊമ്പത് രൂപ നല്ല ഭംഗിള്ള ഉം സെറാമിക്കിന്റെ കൊറെ പാത്രം അയ്നൊക്കെ നല്ല വെല കൊറവാ അപ്പൊ അവടെ പോയപ്പോ ങ്ങനെ പാർ ടൈം ന്ന് കണ്ട് പക്ഷെ അവര് പറഞ്ഞത് ലീ മുടങ്ങാതെ പോണം പ്പൊ നാട്ടക്ക് ലീവ് പോവുമ്പോ അത് അതൊന്നും നടക്കൂല്ല
ആഹ്
കിന്നും പിന്നെ അത് നടക്കില്ലേ പിന്നെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യും ഞങ്ങളെ വീടിന് തൊ തൊട്ട് മുന്നിലായ്റ്റ് ചൻ വ്യാഴാഴ്ച ചന്തണ്ടാവല്ണ്ട്
ആഹ് ആഹ്
അപ്പൊ അവ്ടെങ്ങനെ നമുക്ക് ഇവടെ റമ്പൂട്ടാനെ എത്രന്നറിയോ ഒരു കിലോന് അറുന്നൂറ്റി സം
ആഹ്
അപ്പൊ ഞാൻന്റെ വീട്ടിലാണ് കൊർച്ച് റമ്പൂട്ട് ട്ടാനൊക്കെണ്ടായിന്നു ഞാന്റെ മ്മാനോട്‌ പർഞ്ഞ് ഞാൻ ഇവടെ കൊട്ന്ന് ഇവടെ വിക്കട്ടെ ന്നാ കൊർച്ച് വെ രിവാനുണ്ടാ കാലോന്ന് അവം പറഞ്ഞ അങ്ങനത്തെ വരുമാനൊന്നും വാണ്ടതെ ഫ്രണ്ട്സിന് ഉ ക് കൈക്കാൻ കൊടു- ആഹ് ഞങ്ങളിങ്ങനെ ഇബടെ നടക്കായോന്നില്ലട്ടോ. പക്ഷെ അമ്മക്ക് എന്തെ മടി. ഇങ്ങനെ നമ്മളൊപ്പം പഠിക്കുന്ന കുട്ടിയെള് വേറേല്യ പോരൊക്കെ ഇങ്ങനെ കാണൂലേന്നുള്ള മടി ആ ചെൽ ഇപ്പ അങ്ങനെന്നുല്ല ഈ ബിസിനസ് മൈൻ്ന്ന്ള്ള ആൾക്കാർക്ക് അത് കാണു അങ്ങനെ മടി ഒന്ന് ണ്ടാവൂല. ഓര് ഇത്നായിട്ട് എറങ്ങി നട ഞങ്ങക്ക് എന്താച്ചാല് ഉള്ളില് ഇര്ന്നിട്ട് പെയ് വരുമാനം നേടണം ആരും അറിയാതെ അതാ അങ്ങനെ പശേ ഇപ്പ ഇത് നടക്കും ആ അതടക്കും അ അതെ അത്ഇല്യ അങ്ങനെ ത്പ്പോ കൊഴ് ങ്ങ തെരഞ്ഞിട്ട് കുഴപ്പല്ലാത്തത് ഇപ്പൊതാണ്
ആഹ് ആഹ്
പിന്നെ അ അങ്ങനെപ്പൊ ഫ്രണ്ടില് ണ്ടാവുമ്പോ പ്പ നമ്മക്ക് പ്പ ഇവിടെ പഴംപൊരി ഒക്കെ ഇതാക്കീറ്റ് വെക്കാ വച്ചാല് ലാഭോക്കെണ്ടാക കടണ്ടാക്കാ ഞങ്ങ ഞങ്ങൾ നേരെ മുന്നിലാണ് ഇതിപ്പോ ഞങ്ങൾ ഗേറ്റ് ആ അവിടെ ഇങ്ങനെ കൊ കൊറച്ച ഇന്നെ പോലത്തതാ അപ്പ ഇങ്ങനെ കുറെ കടകൾ വരുവരിക്കും നിക്കങ്ങനെ ഉണ്ടാവും ഒരു പന് പന്തൽ പോലെ ആ ഡാർപ്പായി കെട്ടിത്് പ്പ കാളിയും കഴജ പത്ത് പത്ത് രൂപ അങ്ങനെ എന്തോ ഉള്ളു നല്ല വില കുറവാ അപ്പ അങ്ങനെ ഞങ്ങള് ഉണ്ടാക്കാനൊക്കെ വിചാരിക്കും നടക്കില്ല നാട്ടിൽ ഇപ്പോൾ ഗ്യാസിന് ഇപ്പോ എത്ര
ആയിരത്തി തൊള്ളായിരത്തി അൻപതറ്റെ
അത്രയള്ളൂ
ആഹ തൊള്ളായിരത്തി അൻപ് നമ്മള് കുട്ടി കൊടുത്ത വാങ്ങണത്
ആഹ് ഇത എനിക്ക് ഞങ്ങള് ഏജൻസി അല്ലാത്തോണ്ട തോന്നണു ബ്ലാക്ക് ആയ കാരണംന് എത്ര റേറ്റ്
അത അപ്പൊ എത്ര മാസം നിക്കും
ആ് ഞങ്ങള് കുക്ക് ചെയ്യാത്തൊണ്ട് ഒരു ഏഴു മാസൊക്കെ നക്കും ങ്ങെ വല്ലപ്പോഴൊക്കെ ക്കള് അധികം മടിയാണ് കുക്ക് ചെയ്യാൻ ഇപ്പൊ എന്ത രാവിലെ പാലെന്തേലും മേടിച്ചിട്ട് കോൺഫ്ലക്സോ അങ്ങല് ബ്രെഡ് എന്താ ന്യൂട്ടല്ല അങ്ങനെ എന്തേ ഒക്കെ തിന്നും ത് നാട്ടിന്ന് വരുമ്പോ കൊറെ പഴ എന്തേലൊക്കെ വാങ്‌ഗുമ്പോ അത് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടീട്ട് ന്ന് മാറിയതില്ലെ പൊലിവിലിങ്ങനെ ഓ ഒറ്റക്ക് ഒക്കല്ലേ അപ്പൊ ഞങ്ങൾ ദോശയും ചെറുപയർക്കറിയും പുട്ടും കടലക്കറി കൊറെ കടലിം അങ്ങനെ ഒക്കെ ഒണ്ടാക്കിന്നു പിന്നെ നടക്കണില്ലേ എണീക്കലൊന്നും നടക്കണില്ല പിന്നെ എങ്ങനാവോ ഉച്ചക്ക് നല്ല എപ് ഓരോര് ഹ എല്ലാരും ഒപ്പാട്ട് റൂം മാറിത് അപ്പൊ ഓരോരുത്തർ ചോയ്ക്കുന്താ സ് സ്പെഷില് അപോ ഓരോര്‌ത്തര് ഓരോര്‌ത്തര്ക്ക് പറയാണ്ടവും ഉപ്പേരിം കറിയൊക്കെ ഇപ്പൊ എല്ലാർ ഇൻസ്റ്റല് റീൽസ് എന്തെലും കാണും തട്ടിക്കൂട്ടായി റ്റ് മറ്റേ വലുതനങ്ങാ വെച്ചിട്ടിണില്യേ ആഹ് ഇപ്പ അങ്ങത്തത് അല്ലെങ്കി ആ അല്ലെങ്കിൽ ചോറും നല്ല തൈരും അല്ലെങ്കി തൈര് ക്കും അയിക്ക് ചെറിയ ഉള്ളിം മൊളകൊക്കെ ഇട്ടിട്ട് ട്ട് മിക്സിലിട്ടൊന്നടിക്കും അതും കൂട്ടി തിന്നുമ്പോ രസ് തൊക്കെയെന്
ചെലര്പറേം എണ്ണിം ഉപ്പുട്ട് നല്ല അച്ചാർ എന്തെങ്കിലും കൂട്ടിട്ട് തിന്നും
ആഹ്
അല്ലെങ്കിൽ പിന്നെ എന്തിയ ണവെച്ചാൽ ഞങ്ങള് നാട്ട്ന്ന് വരുമ്പോത്തന്നെ ങ്ങള്മോര് കറി. ല്ലങ്കി സാമ്പാറോ മീൻകറി എന്തെങ്കിലും കൊണ്ട് രും അന്ന് നാട്ടിന്ന് വരുമ്പോ നാട്ടിന്ന് വേരെ വന്നിട്ട് ഒരഞ്ചീസങ്ങ് നല്ല നല്ല ലാവി ശ ഫുഡൊക്കെ ഏ ആ ഫ്രീജ് ണ്ട് എല്ലാറൂമിലും ഫ്രിഡ്ജുണ്ട് ഇവിടുന്ന് മാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുട്ട് സക്കനൻഡ് ഒക്കെ വേ ടിച്ചു ആഹ ഏ ഇവിട്ന്ന് ഇവിടെ ക്കെ സെ കിട്ടണേണ്ടി കുറെ കാടോ ഉണ്ട് അപ്പ അങ്ങനെ വേടിച്ച് അ ഫ്രിഡ്ജില് ഇപ്പം വെക്കും ഇപ്പാ ആവശ്യള്ളതങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് എടുക്കും
ആ
മീനൊക്കെ പിന്നെ മസാലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ കൊണ്ടരും ന്നട്ട് ഫ്രീസറിൽ ഇങ്ങനെ വെക്കും എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പൊഴ ഉണ്ടായിരുന്നു അപ്പൊ പ്പോ മഴക്കാലത്ത് വള്ളംങ്ങനെ ചാടിച്ച് മീനൊക്കെ ചാടിച്ച് ആൾക്കാര് കൊടേക്ക വെച്ചിട്ടാ പിടി ക്ക ആ അതെന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് എല്ലാരും ഫോൺ വിളിക്കുമ്പോ നല്ല ഒച്ചകേക്കാം വള്ളം ചാട അപ്പൊ അങ്ങനൊക്കെ ആ മീന് ക്കല് ഒരു മീനെടുക്കോ ഓലാനിട്ട മീന് അപ്പൊ മീന് നല്ല ടേസ് ന്നപ്പം ഞാൻ ഇവിടെയായ കാരണം ഉമ്മാക്ക് തിന്നാനും പറ്റണില്ല ഉമ്മാക്ക് ഫുള്ള് താക്കി തന്നേന്ന് പ്പ അതിങ്ങോട്ട് വരുമ്പോ കൊടുന്നേന്ന് ഉം ഇപ്പ അങ്ങനെയൊക്കെ ഇച്ചിങ്ങനെ പോണുണ്ട് ഇനിയിപ്പോ നാലര ഒന്നര വർഷം കഴിഞ്ഞാല് പിന്നെ അയ് കഴിഞ്ഞാ പിന്നെ അടുത്ത വീട്ടാരുക്ക് ചെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം
ആഹ് അതന്നെ ആ അവ ജോലിയൊന്നും ചെയ്യണ്ടേ
അതേലെ അതല്ല വീട്ടുകാർക്ക് ഇപ്പൊ എന്നെ പ പ പഠിപ്പിച്ച് കഴിഞ്ഞു പിന്ന അടുത്ത ഒര് ഇത് കല്യാണം കഴിപ്പി
ആഹ് തന്നെ ആ ഓക്കെ എന്നാ